ഉ
ഹലോ
കേൾക്കണില്ല
ആഹ കേൾക്കുന്നുണ്ട് പറഞ്ഞോളു കേൾക്കുന്നുണ്ട് കേൾക്ക കേക്കുണ്ട് പറഞ്ഞോളൂ
എന്തൊക്കെ സുഖണോ
ആഹ് സുഖമായിട്ട് പോകുന്നത് അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആഹ് സുഖമാണ് അവിടെയോ സുഖ ആഹ ആഹ ആ സുഖാണ് സുഖണ ആ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞു അവിടെ ചായ കുടിച്ചോ
ഇല്ല ഇല്ല കൊറച്ച് കഴിയും ചായഉണ്ടാക്കാ ഞാനൊരു ക്ലാസ് എടുക്കണ്ടേ അതാ അത് ഇപ്പോ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഡ്രോയിങ് ങേ ഡ്രോയിങ്ങിന്റെ ക്ലാസ് എടുക്കണ്ടേ
ഓക്കെ ഒക്കെ കൊച്ചു കുട്ടികൾക്കോ വലിയാവർക്കു എല്ലാർക്കോ
ചെ ചെറിയ കുട്ടികൾക്ക്
ചെറിയ കുട്ടികൾക്ക് ഒത്തിരി കുട്ടികളൊണ്ടോ
ണ്ട്
അതെയതെ അങ്ങനെ എല്ലാരും നല്ലപോലെ ഡോയിങ്ങ് ചെയ്യോ
ആ മൂന്ന് ടു നാല് ഇപ്പൊ ഡ്രോയിങ് കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞു ഇപ്പൊ സെക്കൻഡ് മന്ത് ആണ് സെക്കൻ മന്തിലെ ഇതാണ് ഏ
സെക്കൻഡ് മന്ദിൽ നമ്മള് ക്ലാസ്സ് പെയിന്റെ ഫാബ്രിക് എന്റെ അങ്ങനെയൊക്കെയാണ്
അതെ അങ്ങനേ എത്ര കോഴ്സ് ഒണ്ട് ഇത്
ങ് എങ്ങനെ
അങ്ങനെ എത്ര ഇതണ് പഠിപ്പിച്ചു കൊടുക്കും പെയിന്റിങ് ഏ ഇങ്ങനെ ഓ ഒ
ഇരുപത്താ ആ ഇരുപത്താറ് ഡേ ഇണ്ട് ഡ്രോയിങ്ങിന് വരട്ടെ ആ ഡ്രോയിങും പെയിന്റിങ്ങേന്നു രണ്ട് മാസം ത്തെ കോഴ്സ് ആണ് അതിലെഒരു മാസം കഴിഞ്ഞ് അതിലെ ഒരു മാസം മ സെക്കൻഡ് മാ മാസ് ച് മന്ത് പെൻസിൽ ഡ്രോയിങ്ങാ
ആ
നാല് ഗ്ലാസ് ഒക്കെ ഓയിൽ പേസ്റ്റ് വെച്ചിട്ട് കളറെയ്യും ബാക്കി പെൻസിൽ ഡ്രോയിങ് സെക്കൻ് മന്ത് വര്ണത് ഇതാണ് ഗ്ലാസ് പെയിൻറ് ഫാബ്രിക് കേ മ് ഹ്
ആ കുട്ടിയേള് നല്ലായിട്ട് ചെയ്യുന്നൊൺ ടോ
ആ കൊഴപ്പല്ലാതെ ചെയ്യ്ണ്ട് പിന്നെ ഞമ്മളെഷ്ടം ചെയ്യും പോലെ തന്നെ ആവുല്ലല്ലോ ചെറിയ കുട്ടികളല്ലേ ഒക്കെ പത്ത് വയസ്സിൻ താഴെയുള്ള കു കുട്ട്യോളോ-
ആ അതേതായാലും നന്നായ് കാരണം അവർക്കൊരു നമ്മളൊരു പഠ്പ്പിച്ചു കൊടുത്ത് കഴിഞ്ഞാലേ കലാപരമായിട്ട് അവർക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടെ ലത് വികസിച്ചെടുക്കാൻ നോക്കും പെയിന്റിങ് ഒക്കെ പഠിക്കുമ്പം ചില പിള്ളാർക്ക് വരയ്ക്കാനൊക്കെ കഴിവുകൾ കാണുവ ഹലോ അതൊക്കെ അവർക്ക് വേ നൗ നല്ല മോട്ടിവേഷൻ കിട്ടുക്കേം
ഇപ്പൊ വെക്കേഷനു ങ്കൂടിയല്ലേ വേ വെക്കേഷനും അല്ലേ വീട്ടിലിങ്ങനെ വെറുതെ ഒതുങ്ങി
അത് ശരിയാ എല്ലാ പിള്ളാരും വീ വീടുകളിലിരുന്ന് മൊബൈല് കണ്ടും അങ്ങനെ എങ്ങനെയൊക്കെ ഒക്കെ സമയം കളയല്ലേ... ഇപ്പഴത്തെ കുട്ടികൾ ചാടി കളിച്ചോ അല്ലെങ്കി ലങ്ങനെ പുറത്തിറങ്ങി നടന്നോ മണ്ണിൽ കളിച്ചോ അങ്ങനെ മറ്റ് കാര്യങ്ങളൊ ച് ഒന്നും ഒരു അറിവും ഇല്ലെല്ലോ എന്തേലുമൊക്കെ പഴയ കാലത്തൊള്ള കങ്ങളും ഇങ്ങനെ ഡ്രോയിങ് ഒക്കെ പഠിച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഉപയോഗം ഒരുപാട് കുറയ് നമുക്ക് കൊച്ചു പിള്ളോരാ എല്ലാം
ഫസ്റ്റ് മന്തിൽ എടുത്ത ഒരു സ്റ്റു ഏഹ് സ്റ്റുഡന്റ് ഇപ്പളും ഇനിക്ക് മിസ്സേ എന്നെ കാണിച്ചു തരും വരച്ചതാണ് മിസേന്ന് പറഞ്ഞിട്ട്
ആഹ് അതെയോ ഉം
ചെലെ കുട്ടിയാൾ ചേർന്നിട്ടില്ല സെക്കൻഡ് മന്തിലോട്ട് ഇപ്പോ സ്കൂളൊക്കെ തുറക്കാനായില്ലേ
ആഹ് ആഹ് ഈ വെക്കേഷന് മാത്രേയുള്ളോ
ആ അതെ എല്ലാ എല്ലാ ടൈമിലും ഉണ്ട് പക്ഷെ വെക്കേഷനിലാണ്ല്ലോ കുട്ടികൾ അധികം
ആഹ് അതെ അതെ അതെ
യെ അല്ലെങ്കി സ്കൂൾ ടൈം ആണെങ്കി മെക്ക് സ്കൂളത്തെ പഠിക്കാണ്ടാവുല്ലോ
അതെ അതെ അന്നേരം പിള്ളേരൊറ്റകാണ്ടാവ തേങ്ങുവേണ്ട
ആഹ് പിന്നെ നമ്മൾക്ക് നമ്മളെ മക്കളെ തന്നെ നോക്കാണ്ടാവും നമ്മ മ് ക്‌ളാസെടുക്കാനോക്കെ ഒരു ബുദ്ധിമു
അത് ശരിയാ നമ്മടെ പിള്ളാരെ പിള്ളേരെ സ്കൂളേ വിടേലും അത് തന്നെ വല്യൊരു ടാ
ഉം ആഹ് അതല്ലേ ഈ പകലെ എന്തായാലും കുട്ടികളൊന്നും ഡ്രോയിങ് എടുക്കാനൊന്നും കിട്ടൂല രാത്രി വേണം അപ്പൊ നമ്മക്ക് നമ്മളെ മക്കളെ തന്നെ നോക്കണ്ടേ
ആ പിന്നെ അത് വേണം
ഉം
അപ്പൊ നല്ലൊരു വരുമാനം ഇതിന് കാണുവല്ലോ നമ്മള ഇങ്ങനെ ഡ്രോയിങ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കും
ആഹ് ഉണ്ട് കിട്ടണ്ട് ഒരു സ്റ്റുഡന്റ് പഠിപ്പിച്ചായിരുന്നു എൺപത് രൂപ വെച്ച് കിട്ടും എനിക്ക് കഴിഞ്ഞ മാസം സാലറി അഞ്ച് അഞ്ച് രൂപ കിട്ടി കേട്ടോ അയ്യായിരം രൂപ കിട്ടി
ആഹ് അപ്പൊ ഒരു കാര്യം ചെയ്തൂടെ ഈ പിള്ളേരെ ഇത് കഴിഞ്ഞിട്ട് വലിയ ആൾക്കാരെ ഡ്രോയിങ് പഠിക്കാനോ അങ്ങനെ ഒക്കെ താല്പര്യം ഉള്ളവർക്ക് പഠ പഠിപ്പിച്ചു കൊടുത്തൂടെ
വലിയ കുട്ടികളൊക്കെ ഒന്നും പഠിപ്പിക്കാൻ ഒരു ഇതില്ല എനിക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ ഓക്കെ ചെയ്തു കൊടുക്കാ വിചാരിച്
അല്ല പെയിന്റിങ് എംബ്രോടറി ഒക്കെ ഒരു വിധം പ്രായമായവരെ ഒക്കെ പഠിപ്പിച്ചാൽ അവരും ചെയ്യുമല്ലോ
പക്ഷെ അതിനെ ഓക്കെ ആളെ കിട്ടണ്ടേ
ആഹ് അല്ല നമ്മള് പരസ്യം കൊടുത്താൽ അങ്ങനെ ആൾക്കാരെ അവരെ പഠിപ്പിക്കും എന്നുണ്ടെങ്കിലേ ചിലപ്പോൾ ഇപ്പൊ ഒരുമാതിരി പെട്ട സ്ത്രീകൾ തന്നെ വീട് ജോലിക്ക് പോകുന്നവരല്ലേ വീട്ടിലിരുന്നു വർക്ക് ചെയ്യാൻ താല്പ താല്പര്യയുള്ളവരല്ലേ അവർക്ക് ഒരു എക്സ്ട്രാ ഇൻകം സുഖമായിട്ട് ഒരു ചെയ്യുമ്പം അവർക്കത് ഏറ്റവും വലിയൊരു ഗുണ ആകോ അന്നാ എംബ്രോയിഡറി വർക്ക്
ഉം എംബ്രോയ്ഡറി ചെയ് ഞാൻ ചെയ്യൂല പക്ഷെ എന്റെ ഞങ്ങള സ്ഥാപനത്തില് കൊറെ കോഴ്സുകളുണ്ട് കേട്ടോ ടൈലറിങ് ആ ടൈലറിങ്, കാലിഗ്രാഫി അതിനൊക്കെ വേറെ വേറെ ടീച്ചേഴ്സ് ഉണ്ട് റസിന് ആർട് ആർട്ട് ക്രാഫ്റ്റ് എംബ്രോഡറി അങ്ങനെ കൊറെ കോഴ്സുകളുണ്ട്
ആ
പിന്നെ സ്കൂളിലുള്ള കുട്ടികൾക്കുണ്ട് സ്കൂൾ ട്യൂഷൻ ഉണ്ട് മ ആ സ്കൂൾ ട്യൂഷനും മദ്രാസ ട്യൂഷനും ബേസ് ക്ലാസ്സുകളൊക്കെ എടുത്ത് കൊടുക്കണ്ട്
എടുത്ത് കൊടുക്കണുണ്ടോ ആ
ഉം ഉം അല്ലാ അഞ്ഞൂറ് രൂപയാണ് ഫീ വരണത്
ആ അല്ല ഇത് ഇങ്ങനെ നമ്മളൊന്നേ ചെയ്തെടുത്ത് എല്ലായിടത്തും ഇതൊന്ന് ആക്കി കഴിയാ എല്ലാ കുട്ടികളും ഡ്രോയിങ്ങിന്റെ ഒ പഠിപ്പിച്ചൊരു ഭാ ഭാഗമായിട്ട് ആക്കുവാണേലെ ഒരുപാട് പിള്ളേർക്ക് ഒരുപാട് ക്യാരക്ടറിലും എല്ലാമേ സ്വഭാവമൊക്കെ വരും അവര് വീട്ടിൽ കിടന്ന് മൊബൈൽ കാണുന്നതിനോടുള്ള ആ ഇൻട്രസ്റ്റ് കുറയും ഒരുപാട് ഗുണമുള്ള കാര്യമാ അത്
ആ
ഇപ്പഴത്തെ കുട്ടികള് കൂടുതൽ മൊബൈല് ഉപയോഗം അല്ലേ ടി വി കാണുക മൊബൈല് കാണുക അതിനു മാത്രമല്ലേ ഉള്ളൂ അല്ലാതെ വെളിയിലിറങ്ങി കളിയ്ക്കുവാട്ടെ അല്ലെ സൈക്കള് ചവിട്ടാൻ പോവാ അങ്ങനെയുള്ള ഒന്നും ഇല്ലല്ലോ പണ്ടത്തെ കുട്ടികളാണെങ്കി എപ്പഴും ഇറങ്ങി വെളിയിൽ കൂടി നട ഉം കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോവുകയും വെക്കേഷനൊക്കെ അങ്ങനൊക്കെ പോയി നമ്മളൊക്കെ ഒരുപാട് ഇതൊക്കെ ചെയ്യുന്നെ അല്ലേ ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല
ഉം ഉം
ആ എല്ലാ
ഇപ്പ എല്ലാ ആ ഇപ്പ എല്ലാരും ഫോണിലല്ലേ നമ്മള് കൊറോണ വന്നത് അതോടുകൂടി എല്ലാ മക്കളും ഫോണിലാണ്
ആ ഫോണിലാണ്ട് ഒരുപാട് ദോഷ ങ്ങളുണ്ടെന്നേ കണ്ണിനൊക്കെ ഒരുപാട് കേ തന്നെ അവർക്ക് ആക്ടിവിറ്റീസ് ഇല്ലേ ഒരുപാട് കാരണം അവർക്ക് മൂവ്മെന്റ് തൊന്നും ശരിക്ക് കിട്ടില്ല കാരണം നമ്മൾ കേറി ഇറങ്ങി നടന്നൊള്ള ആ അക്റ്റിവിറ്റീസ് ബോളിലെ പ്രവാസ് റിസൾട്ടിന് കിട്ടുന്നത്രം കിട്ട കിട്ടത്തില്ല അപ്പൊ അതൊക്കെ ചെയണെങ്കിൽ നമ്മ പിള്ളരു നടന്ന് ന്നേപറ്റൂ ഓടിച്ചാടി കളിച്ചു നടന്നെ പറ്റു ഇപ്പഴത്തെ പിള്ളേർ ഇച്ചിരി അങ്ങോട്ട് നടക്കുമ്പോഴേ പെട്ടെന്ന് വീഴുവല്ലേ അവർ നടക്കാതറിയത്തില്ല കല്ല് തട്ടി വീഴുന്നു
ഉം ഉം മണ്ണിലൊന്നും ചവിട്ട് നടക്കണിലല്ല അവരൊക്കെ ചെരുപ്പ് ളട്ടിട്ടല്ലെ ഇപ്പ നടക്കണെ
അതെ അതെ ഇപ്പൊ ആരു പണ്ട് വേറൊരു കാര്യ ചെരുപ്പ് ഇടാതെ മണ്ണിച്ച് കളിച്ച് ചവിട്ടിയൊക്കെ നടന്ന കുട്ടിയുടെ കാലിനൊക്കെ ഉറപ്പും ബലവും ഉണ്ടായിരുന്നു
ഉം ഉം
ഇപ്പൊ ജനിക്കുമ്പോഴെ പിള്ളേർ നടക്കാതെ വരുമ്പോഴെ എട്ടാം മാസം വാക്കർ മേടിച്ച് അതിനകത്തിരിത്തിയല്ലേ പിള്ളേരെ നടത്തുന്നെ അതൊക്കെ ഒരുപാട് ദോഷായിട്ട് വരുന്നുണ്ട്
ആഹ് ഇപ്പത്തെ കുട്ടികള് പുറത്ത് എടുത്ത വീട്ടിലൊന്നും കളിക്കാൻ പോവൂല എല്ലാവരും വീട്ടിലന്നെ ഇങ്ങനെ ഒതുങ്ങി കൂടി കളിക്കൽ
ഉം അങ്ങനെ ചെയ്യാൻ പാടില്ല പൊറത്ത് കുട്ടികളോട് കളിക്കാൻ പോയില്ലെ വീട്ടിലുള്ള കുട്ടികൾ തന്നെ പരസ്പരം കളിക്കത്തില്ല അവരെ എല്ലാം മൊബൈല കണ്ണടച്ച് രണ്ടു പേരും രണ്ട് സൈഡിൽ കയറിരിക്ക
ഉം ഉം ഉം കുട്ടികൾക്ക് ഇപ്പോ ശോ ഫോണിലാണെങ്കിലും കൂടീട്ട് കാർട്ടൂണും കാര്യങ്ങളൊന്നും പറ്റൂല ഷോർട്സെ പറ്റുള്ളു
ആഹ് ഷോർട്ട്സോ രിൽസോ അതാ ഇപ്പൊ അവർടെ എന്നിട്ട് ആ റീൽസ് ഒക്കെ അവ ഇത് തന്നെ വീ ഗ്രൂപ്പ് ഉണ്ടാക്കി റീൽസ് ഇടുവാ ഒരു ചാനലാകെ അതൊക്കെ ഒരുപാട് ദോഷങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ പിള്ളേരെ ലൈഫ് ഒരുപാട്
ഉം അധികം കുട്ടികളും കണ്ണട യൂസ് ചെയ്യണ്ടല്ലോ
ണ്ട് ഒരുപാട് പേർക്ക് കേടാ നമ്മടെ ഇപ്പ നമ്മടെ കുട്ടികള് മൊബൈൽ ഉപയോഗിച്ചിട്ട് രാവിലെ കണ്ണ് കണ് എണീക്കുമ്പഴേ
ഉം ഉം
ക്കാലറിയ ആ കണ്ണിന്റെ അവിടെ നീർ ക്കെട്ടും വീങ്ങിയിരിക്കും ഉറക്കളച്ച പോലാ അതൊക്കെ അങ്ങനെ ഒരുപാട് കേട് മൊബൈൽ ഒരുപാട് യൂസ് ചെയ്യ് ത് കഴിയുമ്പഴ അതൊന്നും ഈ കുട്ടികള് ശ്രദ്ധിക്കുന്നില്ല
ഉം അന്ന് കൊറോണ വന്നതോട് കൂടി എല്ലാ കുട്ടികൾക്കും ഓരോ ഫോണായിട്ടേ ഓൺലൈൻ
ആഹ് ആഹ് ആഹ് അതെ അതോടുകൂടി ഇങ്ങനായിപ്പോയ അതുകൊണ്ട് നമ്മക്ക് ഇനിപ്പോ പിള്ളേർ ക്ക് ഫോണ് കൊടുക്കത്തില്ലന്ന് പറയാൻ പറ്റ റ്റാത്ത അവസ്ഥയാണ് ഫോണ് കൊടുത്തില്ലല്ലേ ടീവിടെ റിമോട്ട് കൊടുത്തില്ലെങ്കി അവര് അന്നേരെ സൂയ്
ഇപ്പൊ അടുത്തായിട്ട് ഫോണിലൊക്ക കണ്ടായിരുന്നു
ആഹ് കണ്ട് ഞാനത് ഒരു ചെയ്യന് ചേട്ടന് റിമോട്ട് കൊടുത്തില്ലന്നും പറഞ്ഞ് അവൻ പോയി സൂയിസൈഡ് ചെയ്ത് അതൊക്കെ വളരെ വളരെ പിള്ളേര് കാരണം ഇന്നത്തെ പിള്ളേർക്കൊരു ചിന്തിക്കുന്ന ഒരു കഴിവില്ല അവര് പെ പെട്ടെന്ന് എന്താ കേൾക്കുന്ന് അതിന് എതിരാരായിട്ട് അങ്ങ് വാശിടെ പൊറത്തങ്ങ് ചെയ്യുവാ ഞാൻ എന്നത് ചെയ്യും ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് അവർക്ക് എന്തു സംഭവിക്കും എന്ന് അവര് ചിന്തിക്കില്ല
ആഹ്
ചെയ്യുവാ അത് തന്നെ വേറെ കാര്യം
മ്മ് എന്ന ഓക്കെട്ടോ സംസ് ഞാൻ വിളി ഞാൻ പറയാ ആഹ്
ശരി ശരി